കേക്കാവോ ആഹ് നല്ല വിശേഷം
ആഹാ മഴയൊക്കെ ഉണ്ടോ
ആഹ് ഇന്നൊരു മഴ ദിവസാണ് ഉം ഇപ്പൊ പെരുന്നാളൊക്കെല്ലേ ഇപ്പൊ ഡ്രസ് എടുക്കാനൊക്കെ പോയിട്ടേ മഴയത്ത് കുടുങ്ങിട്ട്
അത് ശരിയ ഹാമ്പറിന്റെ വർക്കൊക്കെ കഴിഞ്ഞോ
ആഹ് അത് ഇന്നല്ലെ ഡെലിവറി ചെയ്തെ
ആഹ് ആഹ്
എനി ആഹ് ഇനിയിപ്പോ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇനി ഒരു ഫ്രെയിമിന്റെ രണ്ടെണ്ണം ഉണ്ട് ഫ്രെയിം രണ്ടെണ്ണം ഉണ്ട് അത് ഇനി ഒരെണ്ണം നാളെ കൊടുക്കാനുള്ളതാ
അയ് ശരി ആന്നോ
ചെയ്തു വെച്ചിണ്ട് എനി നാളെ കൊണ്ട് കൊടുക്കണം
ആഹ് മറ്റേ ബേക്കിങ്ങിന് ഒന്നുല്ലേ ഇപ്പം
ഇല്ല ഇപ്പോ അയിന്റെ സീസൺ ഒന്നു അല്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടാവകുമ്പോ കിട്ടും ട്ടൊള്ളു എല്ലാണ്ട് സീസൺ ടൈമിലാ നല്ലോണ്ണം ഉണ്ടാവാ
ഉണ്ടാവ ആ ഹ് ആഹ് ഇന്ന് പൊറത്തൊക്കെ പോയില്ലേ
ആഹ് ഇന്ന് പൊറത്തൊക്കെ പോയി എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഷവർമൊക്കെ ഉണ്ടാക്കി അപ്പതൊക്കെ കഴിച്ചിട്ട് ഇവടിരിക്ക
ആഹാ ഷവർമ്മ ഉണ്ടാക്കിയോ ഉം അലോട്ട്മെന്റ് ഒക്കെ ആയോ പ്ലസ് വണ്ണിന്റെ
ആഹ് അതിന് സമയായിട്ടില്ലല്ലോ
ഇല്ല അല്ലേ ആഹ് അഹ് കൊടുക്കാൻ തൊടങ്ങിയോ അപേക്ഷ കൊടുക്കാൻ തൊടങ്ങിയോ
ആന്ന് തോന്നുണ്ട് അക്ഷയേലൊക്കെ കൊടുത്ത് തൊടങ്ങിന്ന് തോന്നുന്നുണ്ട് ഇല്ല ഇരുപത്തഞ്ച് ഞ്ചാന്തിയാണ് കൊടുത്ത് തുടങ്ങണേ
അത് ശരി അഹ് അഹ് അഹ് ആഹ് ആഹ് എന്നാ പോവുന്നെ എങ്ങാണ്ട് യാത്ര ഉണ്ടോന്ന് പറഞ്ഞില്ലായിരുന്നൊ
ആഹ് ഇരുപത്തൊമ്പതാന്തി.
ഇരുപത്തിഒബദാന്തി ഇങ്ങട്
ആഹ് ഡ്രീം വേൾഡ് മറ്റേ വാട്ടർ തീം പാർക്ക്.
ആഹ് ആഹ് ആഹ് ശെരിയെന്നെ ണ് ഉഹും.
ആദ്യം മൂന്നാറ് പോവാന്ന് വിചാരിച് പക്ഷെ മൂന്നാറ് സ്റ്റേ എന്തന്നാണ് ഇപ്പോ സ്കൂളൊക്കെ തൊറക്കണല്ലേ. സ്റ്റേ ശരിയാവൂലാന്ന് പറഞ്ഞ കാരണം പിന്നെ. ടൈം നല്ല തെരക്കാണ് അവിടെ റൂമ് ഒന്നും നമുക്ക് ബുക്ക് യ്യാനൊന്നും ഇല്ല.
ഇല്ല ആഹ് ആഹ്
മൂന്നാർ ക്യാൻസിൽ ചെയ്ത്.
അത് ശരിയ ആഹ് മൂന്നാർ പോയാ ഒരുസം തങ്ങാതെ പ ത്തില്ലല്ലേ പോയി വരവ് നടക്കയില്ല.
വരവ് നടക്കൂല അപ്പൊ ഒരു രസ ഉണ്ടാവൂല്ലല്ലോ ഞമ്മ അങ്ങട്ടും ഇങ്ങട്ടും പോണന്ന് മാത്രം ണ്ടാവൊള്ളൂ അവിടെ.
അഹ് ആഹ് ആഹ് ഉം. ആഹ് എന്താ കല്യാണ തിരകാന്നോ ആരുടെ കല്യാണ.
ആഹ് എന്റെ കുടുംബത്തില് രണ്ട് മൂന്ന് പേരെ കല്യാണം ഉണ്ട് നാളെ ഒരു കല്യാണംണ്ട്. ആ കല്യാണത്തിന്റെ തലേ ദിവസണന്ന് പക്ഷെ അവിടെ ഇന്ന് പോയിട്ടില്ല ഇന്ന് രാവിലെ പോയിട്ട് ഞാൻ പോന്നു എനിക്ക് കൊറച്ച് വർക്ക്ള്ള കാരണം.
ആഹ് അഹ്
ഞാൻ പോന്നു ഇനി നാളെ കല്യാണത്തിന് പോണം അപ്പൊ നാളെ വന്നിട്ട് രാത്രി. ആഹ് അത് ഇന്നലെ ആയിരുന്നു.
ആഹ് ആഹ് ആ ഹ് ആഹ് ഫങ്ഷനൊക്കെ കഴിഞ്ഞു.
ആഹ് ഓ എന്തൊന്നാണ് ഇനി നാളെ കല്യാണണ്ട്. പിന്നെ മറ്റന്നാൾ കല്യാണത്തിന്റെ തല ദിവസോണ്ട്.
അഹ് വേറെ കല്യാണം അടുത്ത കല്യാണം അത് ശരിയാ.
മറ്റന്നാളും കല്യാണണ് അപ്പ മറ്റന്നാളത്തെ കല്യാണത്തിന്റെ തല ദിവസണ് നാളെ രാത്രി.
നാളത്തെ പരിപാടിയാണ് മൈലാഞ്ചിയിലെ. ആഹ് അടുത് തന്നെയാണോ കല്യാണം അതോ.
ആഹ് ഒരെണ്ണം അടുത്താണ് ഒരെണ്ണം അത്യാവശ്യം ടൈമുണ്ട് ഒന്നര മണിക്കൂറ്ണ്ട് ഇവിടുന്ന്.
അത് ശരിയാ
ഉം ഒരെണ്ണം എൻറെ ഫ്രണ്ടിന്റെ കല്യാണന്ന് ഞാൻ പഠിച്ചിരുന്നോട്ത്തെ
ആഹ് ആഹ് എന്താ ഡിഗ്രി ആയിരുന്നു പഠിച്ചേ.
ആഹ് ഞാൻ സി എം മ്മ്.
അയ് ശെരി കഴിഞ്ഞോ.
ഇല്ല ഞാനിപ്പോ എക്സാമിന് വെയിറ്റെയ്യാ.
ആഹ് ലാസ്റ്റ് ഇയറാണോ?
ആഹ് ഫൈനല്.
ആഹാ അപ്പൊ ഇനിപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ടിരിക്കുവായിരിക്കൊല്ലെ ഇനിം പരീക്ഷ
ആഹ് ക്ലാസ് കഴിഞ്ഞ്‌ ഇഞ് ജൂൺല് എക്സാം ആണ്.
അത് ശരി ആഹ് പ്പതിന്റെ പഠിത്തോ ക്കെ നടക്കുന്നു.
എന്തോന്നാണ് കൂടെപ്പറപ്പായിട്ട്ങ്ങനെ പോണ്‌ണ്ട്.
അത് ശരിയാ ആഹ് ആഹ്
ഇല്ലാണ്ടൊര് ജീവിത ഇല്ലല്ലോ.
ആഹ് ആഹ് ഉം ഇന്ന്പ്പൊ പൊർത്ത് പോയോണ്ട് പൊർത്തൂന്നായിര്ന്നോ ആഹാരക്കെ അതോ.
ആഹ് പൊർത്ത്ന്ന് ഫുഡഴ്ച്ച് ന്നട്ട് തിര്ച്ചു വന്നിട്ട് ഇവിടെ നോമ്പ്ണ്ടായിര്ന്ന്. ഉമ്മാടെ അനിയത്തിക്ക് അപ്പങ്ങനെ നോമ്പർക്കാൻ വേണ്ടിട്ട് ഷവർമണ്ടാ
ഷവർമ്മ ഉണ്ടാക്കിയല്ലേ ആഹ്
ആഹ്
ആഹ് മറ്റേ ഈ ഹാമ്പർന്റെ ഇതൊക്കെ എന്താ പഠിച്ചതാണോ എവിടെലും പോയ് പഠിച്ചാണോ അതോ യു
അല്ലല്ല ഞാന് യൂട്യൂബോക്കിട്ടില്ല. ഞാൻ സ്വന്തായിട്ട് ചെയ്ത് പഠിച്ചതാ.
ആഹ് തന്നെ ഉണ്ടാക്കിയതാ അല്ലാതെ എവിടത്തും
ഞാൻ പഠിക്കാനും ഒന്നും പോയിട്ടില്ല. യൂട്യൂബിൽ അങ്ങനെ നമ്മള കസ്റ്റമൈസ്ഡ് ഹാമ്പർന്റെ വീഡിയോ ഒന്നും ഉണ്ടാവില്ല നമ്മ സ്വന്തായിട്ട്
ചെയ്തന്നാണ് അതൊക്കെ അറിയുള്ളൂ അവര് ഓരോ ഏതൊക്കെ സാധനങ്ങളാ പറയണ നമുക്ക് അറിയില്ലല്ലോ?
ആഹ് ആഹ് ആഹ്
അപ്പൊ അതിനൻസര്ച്ച് ഒരെണ്ണം അയ്ല് കുട്ടിക്കായിരുന്നു ജെ സി ബി ഡ്രസ്സ് പിന്നെ ബുക്ക്, പേന, പെൻസില് അങ്ങൻത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടായിരുന്നു.
ആഹ് ആഹ് ആഹ്
ഒരെണ്ണം ഒരു ആതിന്റെ ഉമ്മാക്ക വേണ്ടീട്ടായി
ആഹ് ആഹ്
അപ്പ അതില് ഡ്രസ്സ് പിന്നെ
ഉം
ഡ്രസ്റ്റ്, പെർഫ്യൂം, സ്വീറ്റ് ചോ ക്ളേറ്റ്സ് അങ്ങൻ സാധനങ്ങളൊക്കെ
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെ ഒരെണ്ണണ്ടായ്ര്ന്ന് അതാ ഇപ്പോ പത്താം ക്ലാസ് ജയിച്ച ഒരു ആൺകുട്ടിക്കാ അപ്പം ഷൂ, ടീഷർട്ട്, മിഠായി അങ്ങൻത്തെ സാധന
ആഹ് ആഹ് ഉം ഇതൊക്കെ അടുത്ത അടുത്തുള്ള അടുത്തൊക്കെ ഉള്ളേടത്ത് തന്നെ ആണോ ചെയ്ത് കൊടുക്കുന്നേ. അതോ ദൂരേന്നൊക്കെ വരോ?
ആഹ് ദൂരേന്ന് അങ്ങനെ എന്റെ ഫ്രണ്ട്സും ഫാമിലീസും തര്ന്നതാണ് ഇപ്പ കൂടുതല അല്ലാണ്ട് പൊറ ഇപ്പംവേറെ സ്ഥലങ്ങ ഞാൻ പേജ് ഇണ്ടായിരുന്നത് എന്റെ ഹേക്കാആയി പോയി.
ഇപ്പൊ പുതിയ പേജ് തുടങ്ങിയിട്ടില്ല. ആദ്യക്കെ കൊടുത്തിര്ന്നു ദൂരത്തക്കൊക്കെ കൊടുത്തിരുന്നു.
ആഹ് ആഹ് ആഹ്
അതെ നമുക്ക് റിസ്ക് ആണ് ദൂരത്ത് കൊടുക്കണ, ചെലപ്പോ അവര് വിചാരിക്കണ ഡേറ്റ് പിന്നെഡെലിവറി ചെയ്ത് കിട്ടൂല അപ്പം പിന്നെ പിന്നെ അവര് ചെലേപ്പ റിട്ടേൺ അയക്കും അപ്പം നമക്ക് നഷ്ടമണ് കാരണം ആ സാധന ഒന്നും നമ്മക്ക് കിട്ടിട്ട് കാരില്ലല്ലോ നമ്മളെ പ്രശ്നല്ല ഡെലിവറി ഡിലേ ആവണത് അത് അവര് തന്നിട്ടുള്ള കൊറിയർ ഓഫീസർരെ ബുദ്ധിമുട്ടാണ് അത് അവര് മനസ്സിലാക്കും.
അതെ അതെ ഉം അപ്പം നമ്മക്ക് നഷ്ട്ടാണ്. നമ്മളെ സമയം എല്ലാം പോയി.
അവർ ടെ കിട്ടേണ്ട സമയത്ത് അവക്ക് കിട്ടാണ്ട് അത് കിട്ടിട്ടും കാര്യം ഇല്ല. നമ്മുക്ക് അത് തിരിച്ച് കിട്ടിട്ടും കാര്യല്ല. അങ്ങനെ ഒരു പ്രശ്നം ണ്ട് പിന്നെ ചെല്ലുമ്പോ ഡാമേജ് ഒക്കെ ആവും കൊറിയറോഫീസേ സ് അവിടൊക്കെ തുമ്പക്കൂത എങ്ങനാണ് പോണത് നമുക്കറിയില്ലല്ലോ പൊട്ടണ സാധനങ്ങളൊക്കെണെങ്കിൽ ചെലപ്പ പൊട്ടും.
ആഹ് ആഹ് ആഹ് ഉം അത് ശരി എന്നിട്ട് കല്യാണത്തിന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തോ?
ആഹ് ഗിഫ്റ്റ് എന്തോന്നാണ് ഗോൾ ഡാ.
അപ്പ അത് കൊട്ത്ത്ട്ട്
കൊടുത്തു, ആഹ ഇനി ഫ്രണ്ടിന് ഇല്ലേ ഫ്രണ്ടന്
ആ ഫ്രണ്ടിന് ഞങ്ങ എല്ലാവരും കൂടിയിട്ട് ഡ്രസ്സ് ഒക്കെ എടു എന്താ ഡ്രസ്സ് എടുക്ക്ണ്ട് പിന്നെ ആഹ ഞാന് പ്ലസ് വൺ, പ്ലസ് ടൂ പഠിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ കൂടെ ഇപ്പോ സി എം എ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്ലസ് വൺ പ്ലസ് ടുക്കാരു ഗിഫ്റ്റ് കൊടുക്കണ്ട് സി എം എല്ലാരും ഗിഫ്റ്റ് കൊടുക്കണ്ട് അപ്പ രണ്ടിനും
ഇച്ചിരി നീണ്ട ഫ്രണ്ട്ഷിപ്പാ അല്ലേ.
ആഹാ
അപ്പ രണ്ടിലും കൂടിട്ട്
ആഹ ഇന്ന് മഴയില്ലായിന്നോ അവിടെ നമക്ക് മഴ
ഇപ്പ മഴ ഉണ്ടായിരുന്നു. ഇപ്പ മഴ ഒന്ന് കുറഞ്ഞുണ്ട് പക്ഷെ നല്ല മൂടി കെട്ടിയ അന്തരീക്ഷം.
ആഹ് ആ ആ ഞങ്ങൾക്ക് മഴ രാവിലെയൊക്കെ നല്ല വെയിലായിരുന്നു. വൈകുന്നേരം ആയപ്പോത്തേനും ഇടിയും മഴയും.
ആ ഇവിടെ രാവിലെ തന്നെ മഴാണ്, ഇടി മഴയില്ലെങ്കിലും എന്നാലും മുടി കെട്ടി നിക്കുമ്പോൾ ഇടിയുണ്ട്.
ഇടിയുണ്ട് ആഹാ ഹാ ഇടിയും കൊള്ളിയാനും ഒക്കെയാ
ഇടിയും മിന്നലാണ് പേടി, ഈ എന്തോരം പേരാ മരിക്കണത്.
അതെ അതെ അതെ ഉം മഴയില്ലാതെ ആവുമ്പത്തേനും കൂടുതൽ നമ്മൾ സൂക്ഷിക്കും. വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടോ? അതോ
ഏയ് ഇവിടെ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല.
ബുദ്ധിമുട്ടൊന്നും ഇല്ല, ഉം ഉം വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ അതോ ങ്ങനെയ ഉള്ളോ?.
ആ എല്ലാവരുംണ്ട്, ഉം എല്ലാവരും ഓരോ പണിരൊക്കെ ആയിട്ട് ഇങ്ങെ ഉണ്ട്.
ഇരിക്കുന്നു പിന്നെ പിന്നെ ഷവർമ്മ ഉണ്ടാക്കുവായിരുന്നല്ലേ?. ആ എങ്ങനെയ അത് ഉണ്ടാക്കിയത് എങ്ങനാ
ഇത് ഞാന് കുബൂസ് ഞാൻ മേടിച്ചു ഞാൻ ഉണ്ടാക്കാറുണ്ട്, കുബൂസ് ഇതിപ്പോ നമ്മ പുറത്തൊക്കെ പോയിട്ട് പെട്ടെന്ന് വരണല്ലേ, അപ്പ ഞാൻ വരുമ്പോ കുബുസ് മേടിച്ചിട്ട് വന്നു. എന്നിട്ട് ചിക്കൻ ഞാന് തൈരും പിന്നെ ഉ ഉപ്പു, മുുളകും, മഞ്ഞൾപ്പൊടിയും, പിന്നെ കുരുമുളക് പൊടിയും. കൊറച്ച് ഇഞ്ചിയും വെളത്തുള്ളിയും പേസ്റ്റ് ഇട്ടിട്ട് ചെറുതാക്കി കുഞ്ഞ് കുഞ്ഞായി അരിഞ്ഞിട്ട് കൊറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പാനില് നമ്മ നല്ലോണ്ണം തീ കുറച്ചിട്ട്, നല്ലോണ്ണം വേവിച്ചിട്ട്, പിന്നെ ഒന്നും മൊരിച്ചെടുത്ത്.
ആഹ് ഹ
എന്നിട്ട് അതിനെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ്
ആഹ്
ഏഹ് ചിലതിനൊക്കെ ഇങ്ങനെ നടനടുരിഞ്ഞിട്ട് എന്നിട്ട് അത് ഇത് കാബേജ്, കരറ്റ് ഒക്കെ കുഞ്ഞ് ആക്കി അരിഞ്ഞത്.
ആഹ് ആഹ്
പിന്നെ സവോള ചിലര് ഇടും ഇവിടെ ആർക്കും ഇഷ്ടം ഇല്ല പിന്നെ ഞാനിട്ടില്ല.
ആ ഈ ക്യാബേജും, ക്യാരറ്റും ഒക്കെ നമ്മള് വേവിക്കോ അതോ
അല്ല വേവിക്കുല പച്ചക്ക് തൊലി കളഞ്ഞിട്ട് ആഹ് ആ ആഹ് എല്ലാം വച്ചെക്കണം. അത് നല്ലാം കുഞ്ഞാക്കി അരിയും. എന്നിട്ട് അതിക്ക്മയോണേസും ആഹ് ഞാാനിവിടെ ചോപ്പറിൽ ഇട്ടിട്ട്
ആഹ് എളുത്തോണ്ടല്ലോ ആഹ് ഉ ആഹ്
അപ്പൊ എന്നാലേ ഇവര് തിന്നോളൂ അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ കണ്ടിട്ട് അങ്ങ് തിന്നൂല. ആഹ് ചി ഇതാവുപ ചി പിന്നെ വല്തും ഇത് ചെറുതാവും അയ്ൽ കൂടെ അങ്ങ്ടെ പോയിക്കോളും
പോയിക്കോളും അഹ് അഹ്
സാവുമ്പം പിന്നെ അത് അങ്ങട് തിന്ന് പൊയ്ക്കൊളും അല്ലെങ്ക അത് പറകി ആഹ് മയണേസ് ഉണ്ടാകും ചെയ്യും ഇങ്ങനെ വൾകപ്പള്ള യൂസിന് ഞാൻ മുട്ട വെച്ചിട്ട് സാദാ പോലെ നമ്മളെ വെളുത്തുള്ളി മുട്ടയും ഓയിൽ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ ഞാന് പാല് മുട്ട വേവിച്ചിട്ട് ക്കണ്ടാക്കും
അയ്ശരി ഹുംഹം മയണേസ് പല രീതിൽ ഉണ്ടാക്കൂല്ലേ
ആഹ്
മേയണേസ് ഒന്നും പുറത്തൊന്നും മേടിക്കേല്ല എല്ലാം ഉണ്ടാക്കുവ ആഹ് അ അത് ശരിയാ ആഹ് എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മള് ഇത് എന്നിട്ട് എന്താ ചെയ്യുന്നെ ഇവ ഏതാര ആഹ്
ആഹ് നമ്മള് ഇതെല്ലാം കൂടെ ഇറച്ചിയും ഈ ഇതെല്ലാം കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് അതില് കുരുമുളക് പൊടിയും കുറച്ച് പറ്റൽമുളക് പൊടിച്ചതും പിന്നെ മയണേസും കുറച്ച് സോസും ഒക്കെ മിക്സ് ചെയ്തിട്ട് കുബൂസ് ചൂടാക്കീട്ട് അതില് ഈ സോസ് കുറച്ച് തേച്ചിട്ട് ഇതില് വെച്ച് റോൾ ചെയ്യും
ആ റോള് ചെയ്യും ഒള്ളു ആഹ് ആഹ് ആഹ് അതിന് ഇത് വല്ല ന്നെ സ്റ്റിക്ക് വല്ലൊം പിടിപ്പിക്കുവോ
ആ ഞാന് ഇതിലാണ് റോൾ ചെയ്യ നമ്മടെ ബട്ടർ പേപ്പറില്
ആഹ് ആഹ് ആഹ് അ അത് ശരി ഉം കുബൂസ് ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് വാങ്ങിച്ച് നമ്മള് ചൂടാക്കി കഴിക്കത്തേ ഉള്ളൂ അല്ലാത അതു